ഹലോ ആ കേക്കാം കേക്കാാം
എന്തൊക്കെയണ്ട് വിശേഷം
സുഖം അവിടെയോ
ഇവിടെയും കൊഴപ്പമൊന്നുംല്ല ഇങ്ങനൊക്കെ പോ ഫുഡൊക്കെ കഴിച്ചോ
ഓ കഴിച്ച് മഴയുണ്ടാ അവിടെ
ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു ഇന്നലെയും നല്ല അത്യാവശ്യം വെയിലായിരുന്നു വലുതായിട്ടില്ലേ ഇന്ന് രാവിലെോട്ട് ഭയങ്കര മഴ
ആഹ ഇവിടെ മഴ ഉണ്ടായിരുന്നു ഇന്നായിരുന്നു തുടങ്ങിയത് മഴ
മഴയായിരിക്കും അങ്ങനെ പോ
ഫുഡ് കഴിച്ചാ
ഓ കുറച്ചുമുമ്പ്കഴിച്ചതെള്ളൂ
ഓ എന്താ കറിയൊക്കെ
ഇന്ന് ഞങ്ങള ചിക്കൻകറി അങ്ങന ചിക്കൻ കറി അവിടോ
അ അവിടെ ചൂരക്കറി മീൻകറിയായിരുന്നു
ഉ
വീട്ടില് ആരൊക്കെ ഇണ്ട്
വീട്ടില് ഞാനും ഭ ഭർത്താവും കുഞ്ഞും അച്ഛനും അവിടോ
ഞാനും അമ്മേം അച്ഛനും ചേട്ടനും
പഠിക്ക്‌ വാന്നോ
ആഹ് ഇനി ഞാൻ ഡിഗ്രി പോണു
ഓ ഞാനിപ്പോ ജോലിയൊന്നും ചെയ്യുന്നില്ല കുഞ്ഞൊള്ളോണ്ട് വീട്ടിതന്നെ മൂന്ന് മാസം ആയതേ ഒള്ളൂ കുഞ്ഞാവ വളർന്നിട്ട് വേണം പോവാ പി എസ് സി എങ്ങാനും നോക്കാന്ന് വിചാരിച്ച്
ആഹ് നേരത്തെ എന്താത്തിന് പോയിരുന്നു
നേരത്തെ ഒരു ബാങ്കിന്റെ ജോലി ഉണ്ടാര്ന്ന് അത് നമ്മള് കുഞ്ഞായപ്പഴതേക്ക് നിർത്തി അത് ഇച്ചിരി ദൂരാ പോവാൻ വേണ്ടീട്ട് അപ്പൊ ഞാൻ അത് നിർത്തി എന്നിട്ട്ഇനി ഇനിപ്പൊ പി എസ് സി നോക്ക്‌ ക്കാന്ന് വിചാരിച്ച് കൊറച്ച് കഴിയുമ്പോത്തേക്ക് ഉം ഇവ്ടെ കുഞ്ഞൊള്ളോണ്ട് പാടാ മഴയൊക്കെഇല്ലേ ഇന്നില്ലെ പോളിയോ കൊടുക്കുന്ന ആയോണ്ട് അങ്ങനെ പോയി പോളിയോ ഒക്കെ കൊടുത്തി ട്ട് വന്നതേ ഒള്ള് വീട്ടില് ആഹ് ആ നിർബന്ധം ഒണ്ട് ചെറുതാട്ട് ഇനി ഇന്ജെ വാക്സിൻ എടുക്കാൻ പോണം ബുധനാഴ്ച അന്നാണ് നിർബന്ധം ഇ ഇത് പിന്നെ വല്യ കൊഴപ്പം ഇല്ലാരുന്നു അതിന്റെയാന്ന് തോന്നുന്നു ചെറിയ കരച്ചിലും നിർബന്ധം ഒക്കെ ഒണ്ട് ഒറക്ക്‌ന്നു ഒറക്കാൻ വേണ്ടി കിടത്തിയെക്കുന്നു ഇങ്ങനെ ഉം കോളേജിലൊക്കെ അഡ്മിഷൻ ആയോ
ആയില്ല കൊടുത്തിട്ടൊണ്ട് എങ്ങും വിളിച്ചില്ല വിളിക്കുവാരിക്കും
ഏത് വിഷയ കൊടുത്തേക്ക്‌ന്നെ
ബിക്കോമ്
ബിക്കോമ് ആണോ ഇഷ്ടം ഇതാരുന്നൊ ഫ തോന്നുണു ചെ കംമ്പ് ബ കൊമേഴ്സായിരുന്നു ഇല്ലേ
ആഹ് കൊമേഴ്സാരുന്നു ആഹ് ബീക്കോമാ ഇഷ്ടം
ആഹ് ആഹ് കിട്ടും ഫ്ലാ ഏത് കോളേജിലാ എസ് എൻലൊക്കെയോ
ആഹ് എസ് എൻ യൂണിവേഴ്സിറ്റി എല്ലാം കൊടുത്തു കൊല്ലത്ത്
ഓ അപ്പൊ കിട്ടും ഇനി സമയം ഉണ്ടല്ലോ തേട് അലോട്ട്മെന്റ് വരാൻ പോന്നല്ലേഒള്ളൂ അത് കഴിഞ്ഞ് പിന്നെ സ്പോട്ട് അലോട്ട്മെ ന്റും കമ്മ്യൂണിറ്റി കോട്ടയും അതൊക്കെ ഇല്ലേ
ആഹ് കമ്മ്യൂണിറ്റി വെക്കണം എനിക്ക് ഞാൻ വെച്ചില്ല എഡിറ്റ് ചെയ്തപ്പം ഇനി ജൂലൈയിലേ വെക്കാൻ പറ്റതൊള്ളൂ
ആഹ് ഇനിയിപ്പോ ജൂലൈ ആവാൻ എന്തോ രണ്ടുസം കൂടെ ഒള്ളൂ അത് കഴിയുമ്പോത്തേക്ക് വെച്ചിട്ട് അഡ്മിഷൻ കിട്ടും
ആഹ് ന് പോണം പിന്നെ സ്കൂളൊക്കെ തൊറക്കുമ്പോ പോണം രാവിലെ എണ്ണി റ്റ് പോണ്ടേ ഇപ്പം നല്ല സുഖയിട്ട് പത്ത്മണിവരെ കെടന്ന് ഒറങ്ങും റ്റ്
രാവിലെ കൊ ദൂരെയാണെങ്കി നമ്മള് ബസിലൊക്കെ കേറി പോകുമ്പോ എന്തായാലും ഏഴ്‌ മണി ഏഴര എട്ട്മണിയക്കെ ആവ്മ്പ എറങ്ങണം അത് ഒറപ്പാ ക്ലാസൊക്കെ തൊടങ്ങി കഴിഞ്ഞൽ എന്തായാലും അ അറ്റൻഡൻസ് നോക്കും ന്നാലല്ലേ പരീഷ എഴുതാൻ പറ്റു അപ്പം കൊറച്ച് കഴിഞ്ഞ് മ അറ്റൻഡൻസിന് വേണോങ്കിൽ നമ്മളെന്തായാലും പോയെ പ റ്റു. ഉം രാവിലെ എഴുന്നേറ്റ് പോണം ഇപ്പൊ വെക്കേഷൻ അല്ലേ ഇപ്പൊ കൊച്ചുങ്ങളെല്ലാം പോയി തുടങ്ങിയില്ല്യോ അല്ലാത്ത പിള്ളാരൊക്കെ പത്താം ക്ലാസ്സും പ്ലസ് വൺ
ഓഹ് അവരൊക്കെ രാവിലെ പോണ കാണ്മ്പരെ ഒരുമാതിരിയാ എല്ലാരും പറയും അമ്മയൊക്കെ പറയും രാവിലെ എണ്ണിച്ചു പിള്ളര് പോണ കണ്ടാ
ആ അത് സ് ഇപ്പ മ്മക്ക് പോണ്ടല്ലോ പോണ്ട സമയാവുമ്പോ നമ്പളും പോകും അതേപോലെതന്നെ പിള്ളോരൊക്കെ ഒരു ശനിം ഞായറും കിട്ടാ ൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുവ. നമ്മളെ സ്കൂളിൽ പോകുമ്പോഴ അങ്ങനെ അല്ലാര് ആഹ് ആദ്യൊക്കെ ഒരുവിധം എല്ലാം പരിപാടി തന്നെ. പിന്നെ കൊറച്ച് കൊറച്ച് ഗ്ലാസ് പിന്ന പഠിക്കണം. പരീക്ഷൊക്കെ ആവ്മ്പം സെമസ്റ്റർ അല്ലേ ആറുമാസം ആറുമാസം പരീക്ഷ അതാണ് കുഴപ്പം. ഓ ആറുമാസ പരീക്ഷ വരുന്നത് അങ്ങനെ ഡിഗ്രി ആവുമ്പോ മൂന്ന് വർഷം നാാലു വർഷവാക്കില്ലേ ഇപ്പൊ ഡിഗ്രി
ആഹ് നാല് വർഷം ആക്കി പ്പം. ഈ വർഷം തൊട്ട്
ആ അപ്പൊ ആറുമാസം ആറുമാസം കൂടുന്തോറും പരീക്ഷ ഇന്ത്യയിൽ കിട്ടു അങ്ങനെ ഓരോന്ന് ഓരോന്ന് വര് അപ്പൊ ഇപ്പൊ പഴയ കണക്കൊന്നു അല്ല മറ്റേത് പരീ ണ ആറ് മാസം കൂടുമ്പം പരീക്ഷ മാത്രവെ ഇന്റേൺഷിപ്പ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു
പോണം അങ്ങനെയൊക്കത്തെ എക്സാമെ ഉള്ളായിരുന്നു
ആഹ് ഇപ്പം അങ്ങനെയല്ല ആറുമാസം ആറു മാസം ആവുമ്പോ എന്തായാലും പരീക്ഷയ ക്കെ വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മാസം ആറു മാസത്തെ പഠിച്ചിട്ട് എഴുതണം അതാണ് അങ്ങനെ അങ്ങനെ പോവുന്നു
ഉം അയ അയായിരിക്കും
ഉം പിന്നെയിപ്പോ എല്ലായിടത്തും പനി അസുഖങ്ങളും അല്ലേ മഴയില്ലേ
ഓ എനിക്കും പനിയൊക്കെ ആയിരുന്നു ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു
ആഹ് ഇപ്പോ ഒരുവിധം എല്ലാർക്കും. ആഹ് എന്തോ ശിഖല്ലയോ ചിക്കൻ കൊഞ്ഞിയോ അങ്ങനെ കൊറേ കൊറെ പനികളും അസുഖങ്ങളു ഒക്കെ
ഓ എനിക്കും ശിഖല്യാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലാക്കിയത്
എന്നിട്ട് കൊഴപ്പൊന്നും ഇല്ലായിരുന്നോ? ആഹ് ഇപ്പൊ എല്ലായിട
അങ്ങനെ വയ്യായിരുന്നു. ഓ നല്ല വയർവേന്യൊക്കെ ആയിരുന്നു. ഒരാഴ്ച ഹോസ് പ്പിറ്റലി കിടന്ന്. ട്രിപ്പൊക്കെ ഇട്ട് കയ്യൊക്കെ ഭയങ്കര വേദനയായിരുന്ന്
ആഹ് അതാണ് ട്രിപ്പിടുന്നെ എനിക്കും ഭയങ്കര പേടിയ ഞാനും ഇങ്ങനെ സിസേറിയനായിരുന്ന്. അപ്പെന്റെ പൊന്നെ അതും എങ്ങനെ ഏഴ് ദിവസം ആറ് ദവസം ഏഴ് എട്ട് ദിവസം ആശുപത്രി കിടന്നു. അതില് ആറാ ആറു ദിവസം നമ്മള് ആ രണ്ടു ദിവസം പിന്നെ കൊഴപ്പവില്ലായിരുന്നു. ചെന്നോസമായൊണ്ട് അത് കഴിഞ്ഞുള്ള ദിവസം ഫുള്. അന്ന് തൊട്ടെ ട്രിപ്പും ഇഞ്ചക്ഷ നും എല്ലാതും തന്നെ. കുത്തി കുത്തി കൈയെല്ലാം എന്താ നീരായി വേദന ന്റെ പൊന്നി ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് രണ്ടു ദിവസത്തേക്ക് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് പിന്നെ കൈ വേദനയാണ് അതൊന്ന് മാറി വരണ ങ്കി. ഒന്നും എടുക്കാനും പറ്റത്തില്ല ആ സംഭവം ഇട്ടേക്കുന്നോണ്ട് കയ്യില് നമ്മക്ക് എവിടെയങ്കിലും ചെന്ന് തട്ടി ചോരയും വരും എത്ര വട്ടം ചോര വന്നെന്ന് അറിയാവൊ ആഹ് ഒന്നും പറ്റത്തില്ല. അതിങ്ങനെ കൈ കിടക്കുമ്പോ നമ്മക്ക് തന്നെ ഒരസ്വസ്ഥതയാ കുഞ്ഞിനെ എടുക്കാ ഒക്കത്തില്ല എന്തര് പാടായിരുന്നു ഇപ്പ എന്തായാലും കുഴപ്പൊന്നുവില്ല
അതെ അതൊക്കെ ഓ പനിയൊക്കെ വന്നാ പിന്നെ തീർന്ന് ഹോസ്പിറ്റലി ആവണം
ആഹ ഇ ജൂൺ ആകുമ്പോ എന്തായാലും അസുഖങ്ങളും പനിയും തന്നെ മഴക്കാലമല്ലേ അപ്പൊ ഫുള്ള അസുഖങ്ങളും പനി ഇപ്പ തന്നെ ഇനി അത് മാറിയിട്ട് വേണം ഇനിയിപ്പ എന്തോ ഇനി ഇപ്പം ഈ സമയം ഇനി മഴ തുടങ്ങ കഴിഞ്ഞ ഓണം ആ സമയത്തൊക്കെ ഭയങ്കര ഇതായിരിക്കും നിങ്ങള അവിടെ ഓണപരിപാട ഒക്കെ ഉണ്ടോ
ആഹ് ഇവിടെ ഓണ പരിപാടി ഉണ്ടല്ല
ഉം
തിരുവോണത്തിനൊക്കെ ആഹ നമ്മളായിട്ട് ആഘോഷിക്കും
ആഹ ഞങ്ങളടെ എവിടെയും തിരു ഓ ഇവിടെ ഉണ്ട് തിരുവോണ ആവുമ്പം അവിടെ ക്ലബ്ബില് പരിപാടിയൊക്കെ തുടങ്ങും തിരുവോ
ആ ഞാവിട്ടച്ച അതേ വരെ അമ്മക്ക് പരിപാടിുണ്ട് മൂന്ന് മാസുണ്ട്
ആഹ ഓരോ സ്ഥലത്തും ഇങ്ങനെ പല പല ഡേറ്റ് ഞങ്ങ അവിടെ തിരുവോണം വിട്ടോ രണ്ട മൂന്ന ഓണത്തിന് അപ്പൊ നമ്മളിപ്പോ വി ഇവിടുന്ന് ചോറ് വയച്ചിട്ട് പിന്നെ എന്റെ വീട്ടിൽ ഓ പിന്നെ അവിടെ ഓണപരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് മറ്റേ ഉറിടിയും അതൊക്കെ തന്നെ അതൊക്കെ നല്ല രസമാണ് ഓണം ഒക്കെയ ആൻ പറ്റ ഇനി ഇനി അങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഓണം വരാൻ വേണ്ടിട്ടാണ്
ആ ഓണൊക്കെ ആ പറ ഓഗസ്റ്റിലാ ഓഗസ്റ്റിലാ ഓണോക്കെ
ആഹ് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ആ സമയത്തൊക്കെ ഓണംന്ന് പറ ആ ഓണാണ്
ഒരുമിച്ച് എല്ലാം കൂടെ ഓ ഓണത്തിന്റെന്നും വർത്തഡേ ഒരുമിച്ച് ആഘോഷിക്കാ സദ്യക്കെ
അപ്പൊ പിന് പ്രത്യേക സദ്യകണ്ടാ ഓണത്തിന്റെ സദ്യയിലൂടെ ബർത്തിടെ സദ്യന്ന് തന്നെങ്ങ് കഴിച്ചാതി അത് പ്രത്യേക സദ്യ ഉണ്ടാകണ്ട ഉ ഓ ണോം പിന്നെ അതെല്ലാം അടി കൂടെ ഈ മഴയൊക്കെ കുറഞ്ഞ തരുന്നേ കൊള്ളായിരുന്നു ഇല്ലെങ്കിൽ ഓണപരിപാടിയൊക്കെ നടത്തുന്നവര് ആഹ അവർക്ക് തന്നെ എന്തൊരു നഷ്ടോന്ന് അറിയാ അവര് എന്തോാലും പൈസ മുടക്കിയിട്ടായിരിക്കും
പിന്നെ രാവിലെ ചത്ത ഒ ടുന്നത് അത്ത എല്ലാം കൊളാവത്തില്ലേ
ഉം വീട്ടിലിടാറുണ്ടോ
ആഹ് ഞാൻ ഇടാറില്ല നമ്മളെ അവന്റെ അപ്പുറത്തൊക്കെ ഇടാറുണ്ട് അപ്പൊ പൂവൊക്കെ പിച്ചാൻ പിള്ളോരൊക്കെ
ആഹ് പിള്ളേരു സമയയപ്പോ ഇടുവായിരുന്നു ഇപ്പൊ വലുതായപ്പോ അന്നേരം ഭയങ്കര ഇതായിരുന്നു ഇടാനൊക്കെ ഇപ്പ ഇപ്പൊ വലിയ മൈന്റൊന്നും ഇല്ല ചിലപ്പോ പത്ത് ദിവസക്കെ ഇടാൻ വേണ്ടി പൂവൊന്നും കാണത്തില്ല രണ്ട് മൂന്ന് ദിവസം ഇടുമ്പഴത്തേക്കുപൂ തീരും പിന്നെ പിന്നെ ബാക്കിയുള്ളോസോ
പൈ
ആഹ ഇലയൊക്കെ വെട്ടി അരിഞ്ഞിടണ്ടി വരും ആ അവസ്ഥയൊണ്ട് പിന്ന ഇടാൻ നിക്കത്തില്ലെ വെർതെ എന്തി
ഉ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ പിന്നെ അച്ഛൻ കൊറെ പൂവു ന്തൂട്ടമൊക്കെ നട്ട വെച്ചിട്ടുണ്ട് അപ്പാ ത് പിച്ചാ പിള്ളോര് വരും
ഞങ്ങളടെ വീട്ടിൽ പിന്നെ പൂ ചെടിയൊന്നും അങ്ങനെല്ല കൊറെേ എല ഇലയുടെ ടൈപ്പ് ഉള്ള ചെടി ഇല്ല അതൊക്കെയാ കുറേ ഉള്ളത് അല്ലാതെ പൂ പിടിക്ക പിന്നെ ഒ ന്നും അധികം ഒന്നുല്ല അതുകൊണ്ട് പിന്നെ പൂന്തോട്ടം അങ്ങനെ വല്ല കൃഷിയോ എന്തെേലിലൊക്ക കൊണ്ടുപോയിട്ടോ
ഓ നമ്മളാ കനാലിന്റെ സൈഡ് മൊത്തം നമ്മളങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവ പൂന്തോട്ടം കണക്ക് ചെറുതായിട്ട് സൈഡ് മൊ അപ്പ വൃത്തിയടതൊന്നൂില്ല പോച്ച കളിച്ചാലും
ആഹ് ഞങ്ങളടെ വീട്ടില് വലിയ രീതിൽ ഇങ്ങനെള്ളൊന്നും ഇല്ല ഇങ്ങനെ വലിയ ഞങ്ങളുടെ വട്ട വീടെ ചെടിയുടെ ഇതേ ഇല്ല എനി നി അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമല്ല അ
റേഞ്ചില്ല ഇല്ല ഇല്ല കട്ട ആയി പോണു
ആ
ആ
നോക്കട്ടെ ഇപ്പൊ കേക്കാവോ ഹലോ ആ ഇവിടെ റൂമിനകത്തിരിക്കുവ ഹലോ
ഉഹ
ഇവിടെ റൂമിനകത്ത് ഇരിക്കുവ ഇടക്ക ഇടക്കാണെങ്കി റേഞ്ച് കട്ട ആവും അതാണ് കുഴപ്പം
ആ നമ്മള ഇവിടെ റേഞ്ച്ട്ടൊക്ക ഒന്നുംല്ല നല്ല ഏ സിമ
എനിക്ക് ബി ഐ അതുകൊണ്ട് ഇവിടെ വലിയ ഇതായിട്ടില്ല ജിയോ ഒക്കെ ആണെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു ഐ ആയോണ്ട് വലിയ റേഞ്ച് ഇല്ല ഇവിടെ പിന്നെ വൈഫൈ ഉണ്ട് അതുകൊണ്ട് കൊഴപ്പ ഇില്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും അ
ആ നമ്മളവിടെ വൈഫൈ ഉണ്ട് പാസ്വേഡ് മാറ്റ കളന്ന ചേട്ടൻ തരത്തൊന്നുമല്ലട്ടോ
നല്ല ചേട്ടൻ ആ ആഅതാണ്
അത് വേറെ കാര്യം
ആ ചോദിച്ചാത് ചേട്ടനോട് ചേട്ടൻ പറഞ്ഞിരട്ടില്ല ഉം എന്നാ ശെരി വെക്കട്ടെ വക്കട്ടേ ഓ ശരി ഓക്കെ